അലോ
കേക്കാവൊ ക്ലിയറ
അതിന്റെ എടയില് വേറൊരു കോള് വന്നൊ ഒരു ഡൗട്ട്
അതെയോ ഇല്ല ഒക്കെ ക്ന്ന്ണ്ട് ഉം എന്തെക്കെണ് വിശേഷങ്ങള് കേക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ
ആ ആ ആ
ഫുടൊക്കെ കഴിച്ചോ
ഏ ഞാനേ പിന്നെ മോള്ക്കെ ഒരു നം മ്പറ് വേണംന്നർഞ്ഞിട്ട് അപ്പൊ അതെട്ക്കാ മാണ്ടി നോക്ക്
അതെ അ ആ
ഒരു കോളെയ്യാൻ വേണ്ടീട്ട് അപ്പതീക്ക് വന്ന അപ്പത്തേക്ക്തീല് കോള് വേറിം വന്ന്
അ ഹാ
നമ്പറ് ങ്ങനെ ഒന്ന് പർഞ്ഞൊട്ക്കട്ടേ
ആ ഓക്കെ അത് കയ്ഞ്ട്ട് വി വിൾച്ചാ മതിയോ
ആ എടങ്ങേറാവോ ന്താ വേണ്ട വേണ്ട ങ്ങനെ ങ്ങള് സംസാരിച്ചോളൂ ഓള്യ്യ്ട്ട്
ആ ഓക്കേ ഓക്കേ ശരി ശരി പിന്നെ ഫുഡൊക്കെ കഴിച്ചല്ലേ ഉം പിന്നേ എൻ ആ ആ ഇപ്പ കളിക്കാൻ പറ്റിയ നല്ല തെളിഞ്ഞ കാലാവസ് തന്നെ ഉം ഉം ഉം നാളെയിനി കുട്ടികൾക്ക് സ്കൂൾലൊക്കെ പോണ്ടേ
ഓ നാളെ മൊതല് തൊടങ്ങി
ആ ഹ് ഉം അപ്പ വൈട്ടത്തെ രാവിൽത്തേക്ക് കൊടുക്കുന്ന അ കൊടുത്തു വിടാനുള്ള ഫുഡൊക്കെ എങ്ങനെയാ
ആ ഞാ മോൻ മോന് കൊണ്ടോവൂല
ഉം
മോളു ക്ക് കൊടുത്തയ്ക്കും
അതെയാ
നീ ചോയ്
തലേദിവസം തന്നെ ഏഹ് ഫുഡൊണ്ട് എങ്ങനെ ചെയ്തു വെക്കോ അതോ
വെച്ചെക്കോ
ഉം ഉം
ചോറ് കൊറഞ്ഞ വേവില് വേവിച്ച്ട്ട് അങ്ങനേ ഊറ്റി വെക്കും എന്നട്ട് പിറ്റേ രാവിലെ തെൾപ്പിച്ചൂറ്റും അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ചാവൂല
ആ ഒന്നിച്ച് പറ്റത്തില്ല കറിയൊക്കെ അന്നേരം തന്നെ
ണ്ടോവൂല എന്തേലും ഉ ഉപ്പേരിയോ ചമ്മന്തിയോ അങ്ങനേ കൊണ്ടോവൊള്ളു
ഉപ്പേരിക്കൊക്കെ നേ തലേന്നേ അരക് ഏ അരിഞ്ഞ് വെക്കും അല്ലേ
ആ മുട്ട പൊരിച്ചതോ നിച്ചു വാതില് അടക്ക് അങ്ങനൊക്കെ കൊണ്ടോവും
അതെആ
അപ്പ പിന്നെ ആ അവൾക്കിഷ്ടം കെഴങ്ങ് പൊരി ച്ചത്
ഉം ഉം
പിന്നേ ചോയാ ബീൻസ് പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് ഈ മൂന്ന് സാധനം പിന്നെ മെയ്നായിട്ട് ഒരു തേങ്ങാ ചമ്മന്തി
ഉം ഉം ഉം ഹും
അത് ഇണ്ടെങ്കി അവള് ചോറ്ന്നും ഏ
സ്കൂളീന്ന് ഞാന് ഉച്ചഭക്ഷ
ഓ കൊടുക്ക്ന്ന്ണ്ട് അപ്പത് ഫ്രൺസാരും മേടിക്കുന്നില്ലാ പറഞ്ട്ടെ
ഓ
അവരാരും മേടിക്കുന്നില്ല അപ്പൊ ഞാനൊറ്റക്ക് പോയി വേടിക്കണ്ടേ അറഞ്ഞട്ട്
അതേല്ലേ ഉം ഉം ഉം
അപ്പ കൊണ്ടൂ
ഉം നല്ല ഫുഡാന്ന് തോന്നു കൊടുക്
ഔ ഇപ്പ കൊഴപ്പല്ല നല്ല ഫുഡാ ഇപ്പോ പോ ആദ്യത്തെ പോലേല്ലല്ലേ ഞാ ആദ്യംന്നറഞ്ഞാ പിന്നെ ഒരു സാമ്പാറും ചോറും പിന്നെ ആഴ്ചൽ രണ്ടു ദിവസം മുട്ടയും
ആഹ ഇപ്പം മറ്റേ മന്തിയോ ബിരിയാണിയൊക്കെ എങ്ങനെ കൊടുക്കുന്ന എന്നൊക്കെ പറഞ്ഞ
ആഹ ഇവിടെ തമിഴ്നാട്ടില അതായിട്ടില്ല
ആഹ ഓ ഓ
തമിഴ്നാട്ടിലായിട്ടില്ല
അതെയോ ആ ഇപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ അംഗൻവാടികില എല്ലാം പുതിയ നിയമങ്ങളൊക്കെ അല്ലേ നടത്തുന്നത് ഉ ഉ
അതെ അപ്പൊ ഫുഡൊക്കെ നല്ല ക്ലിയർ ആയി കിട്ടും
ആ അതെ അവരും നല്ല സ്കൂളിൽ പോവാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും അവർക്ക് ഇങ്ങനത്തൊക്കെ കിട്ട്പോ
ഇവിടെ പത്ത് ഒമ്പ മണിക്ക് ഒരു പിന്നെ സാമ്പാറും ഇഡ്ലിയും കൊടുക്കും അഞ്ച വരെ അഞ്ചാം ക്ലാസ് വരെ അത് കഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കുല്ല
ഉച്ചക്കാലത്തെ ഫുഡ്ല്ല ഉ
ഇപ്പൊ വാങ്ങാൻ മടിയാണ് വരിക്ക പണ്ട് കാലങ്ങളിൽ അത് അങ്ങാനായിട്ട് നമ്മൾ പോയിരുന്നു
അതെ അതെ ഉ ഉ ആ എല്ലാ കുട്ടികളും കഴിക്കുവായിരുന്നു പണ്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ട പോന്ന് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ കാണാൻ ഭയങ്കര പാട കഴിക്ക അത്
ലൈനിൽ നിൽാൻ ബുദ്ധിമുട്ട് അവക്ക്
ആഹതെ വീട്ടിൽന്ന് ചോറ് കൊണ്ടുപോവാ അതൊരു ശീല വ മറ്റു കുട്ടികൾ ചെയ്യുന്ന കാണുമ്പം അവർക്കും അത് കൊണ്ടുവരാൻ തന്നെ ഉം
അപ്പൊ കഴിഞ്ഞ ആഴ്ച മീ ി വെച്ചപ്പോ ടീച്ചർ പറഞ്ഞു ഫുഡ ഒക്കെ നല്ല പിന്നെ ഒന്നും കൂടെ ഒന്ന് പുരോഗമനം വരുത്തിയിക്കണേ നല്ല ഫുഡ് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവരരുന്നുണ്ട് ഏർ അവര് വാങ്ങ പിന്നെ ബുദ്ധിമുട്ടില്ലാതെ പോയി മേടിച്ചിട്ട് വരാ കുട്ടികൾ വീട്ടിൽന്ന് കൊടുത്തയക്കരുത് എന്തേലും പിന്നെ പറ്റാത്ത കുട്ടികൾ ഉണ്ടെങ്കി മാത്രം അവർക്ക് കൊടുത്തയച്ചാൽ മതി എന്നൊക്കെ പറയും എവിടെ മക്കള് കൊണ്ടോ
ആഹ ഉ ഉ
അവർക്ക് ഐറ്റംസ് കാണണം
ആഹ അതെ സാമ്പാർ
സ്കൂളിൽ നിന്ന് വാങ്ങുന്ന ചോ ചോറിില തന്ന എല്ലാർക്കും ഒരേ ഐറ്റംസ് അല്ലേ ഇത് എല്ലാരും കൊണ്ടു പോോകുമ്പോ പല പല ഐറ്റംസ്
പറ ആ അതെ അതുകൊണ്ട് സാ അവിടെയാണെങ്കിൽ സാമ്പാർ മാത്രാരിക്കും അല്ലെങ്കി ഒരു തോരൻ അങ്ങനെ എന്തേലൊക്കെ കാണും.
ആഹ് സാമ്പാർ ഒരു ദിവസം സാമ്പാറാണേ ഒരു ദിവസം ചോറ് വ റ്റിക്കും തക്കാളി ചോറ് പോലെ ആഹ് വറ്റിക്കും ഡെയിലി മുട്ടയുണ്ട്. ആഹ് ഡെയിലി മുട്ടയുണ്ട് പിന്നെ ഏഹ് കടല പുഴുങ്ങിയത് ചെറുപയർ പുഴുങ്ങിയത്.
അതേ
കടല അല്ല മുട്ട പുഴുങ്ങീട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിച്ച് വെറുതെ എണ്ണേൽ ൽ ഇട്ടിട്ടൊന്ന്
ചൂടാക്കിട്ട് അങ്ങനെ കൊടുക്കും.
പക്ഷേ എക്കെ എല്ലാരും ഇതാണ് എല്ലാരും കൂടെ കൂട്ടത്തിലിരിക്കുമ്പോ വെറൈറ്റി കിട്ടുന്നില്ലല്ലോ. ആഹ് അവരതല്ലേ മറ്റേതെല്ലാരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്തുമ്പോ രസല്ലേ
അതെ പക്ഷേ കുട്ടികൾക്ക് അത് പറഞ്ഞാ മനസ്സിലാകത്തില്ലല്ലോ.
അതെ രാവിലത്തെ ബുദ്ധിമുട്ട് അവർക്കറിയില്ല. രാവിലെ ഇവരെ മദ്രാസ്ക്ക് പറഞ്ഞയച്ച് അത് കഴിഞ്ഞ് അവർക്കിള്ള ഫുഡ് ഉണ്ടാക്കല്
ഉം
അവർക്കത് അവരിക്ക് വരുമ്പോത്തേക്ക് അതാവണന്ന് അറിയും.
ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുണ്ടോ അവര്?
ഓ ഭയങ്കര മടിയാ.
ഉം ഉം
രാവിലെ ആറരക്ക് പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവും.
ഓ
പിന്നെ എട്ടര ആവുന്ന സമയത്ത് വരും എട്ടരക്ക് വന്നാ ഞാൻ അധികം ക ടി കൊടുക്കാ കൊടുക്കൂല കഞ്ഞി കൊടുത്തിട്ട് പറഞ്ഞയക്കൂ.
ആ
കാരണം ഉച്ചക്ക് ഇവര് കൊണ്ടോയ ചില സമയങ്ങളിൽ അങ്ങനെ ചോറ് കൊണ്ടുവരും.
ആ
അപ്പോ പിന്നെ ലേസം കഞ്ഞി കൊടുക്കും പിന്നെ നാല് മണിക്ക് വന്ന സമയത്ത് കടി കൊടുക്കും.
എന്തേലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുവോ ആ
അങ്ങനെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കൂല. എപ്പഴെങ്കിലൊക്കെ. ഇവർക്കതിന് അതിനേക്കാട്ടും ഇഷ്ടം ബേക്കറി ഐറ്റംസ് അല്ലേ?
പക്ഷേ ബേക്കറി ഐറ്റംസിന് ഒരുപാട് എന്ത് എണ്ണ ഉപയോഗിച്ചിട്ടാ ഉണ്ടാക്കുന്നേന്നൊക്കെ പറയാൻ പറ്റത്തില്ല ഭയങ്കര മായം കൂടുതലും വീട്ടില് ഉണ്ടാക്കാനായിട്ട് നമ്മള് നോക്കണം ഇതിപ്പോ അതാകുമ്പം ഒരു മായമില്ല നമ്മള് തന്നെ വിളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയില് ഇണ്ടാക്കി കൊടുക്കുമ്പോ അതിന്റെ ഒന്ന് ഹെൽത്ത് നമ്മുടെ കുട്ടികളല്ലേ ഹെൽത്തിന് നമ്മള് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണല്ലോ ഉം
ഇപ്പൊ ഇന്നലെ മെനിഞ്ഞന്ന് പിന്നെ നുറുക്ക് വേണംന്ന് പറഞ്ഞിട്ട് അപ്പൊ നറുക്ക് ഇല്ല കഴിഞ്ഞിക്ക്
ഉം
അവിടെ എന്താ പറയാ നോർക്കുന്നല്ലേ പറയാ
നുറുക്കന്ന് പറഞ്ഞഞ് മനസ്സിലായില്ലോ
അരിമുറുക്കല്ലേ
മുർക്കഓക്കെ
ആഹ ഇവിടെ നുറുക്കുന്നാ പറയാ അതിന് ആഹ അപ്പൊ അത് വേണംന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു സിയപ്പ ഉണ്ടായിരുന്നു രാവിലെ ചുടുന്ന മാ പച്ചേരി മാത്രം ആട്ടീട്ട് ചുടൂലേ
ഊം
ആ അപ്പ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കട്ട് ചെയ്തിട്ട് നീളത്തിന് നീളത്തിന് കട്ട് ചെയ്തിട്ട് എണ്ണയില് പൊരിച്ച് കൊടുത്തുെ. ഷേ മുറുക്ക് പോലെ തന്നെ നല്ല രസണ്ടായിരുന്ന് തിന്നാന് ഉം അപ്പൊ അപ്പൊ അത് പറ്റി അപ്പൊ ഉമ്മിച്ചി അത് നല്ല രസണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടുംണ്ട് മ്ച്ചിപ്പ ഇണ്ടാക്കിയതാണോ എന്നൊക്കെ ചോയിച്ചു
ആ നമ്മളട്ക്കല്ലേ
ആഹ
നമ്മളടുത്താണല്ലോ കളികൾ ഓരോന്നു വെറൈറ്റി ആയിട്ട് സാധനങ്ങളു ഹ്ഹ ഉം ഉം വേറെ പരീക്ഷണങ്ങളൊക്കെ നടത്തീട്ടുണ്ടോ
ഓഹോ അങ്ങനെ എന്തേലൊക്കെ ഓരോ പരീക്ഷണങ്ങള്
ഉം
ക്കെ ബാലൻസിലെ കടികളൊക്കെ വെച്ചിട്ട്
ഉം ഹൂം
അങ്ങന എന്തേലൊക്കെ കാട്ടും
ബാലൻസ് ചെയ്യും ഉപ്പുമാവൊക്കെ വരുമ്പോ ഉപ്പുമാവ് ഈ ഇഡലിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് അതൊക്കെ മുറിച്ചിട്ട് അങ്ങനെയൊക്കെ അ
ഇഡ്ലിയോണ്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റാ
അതെ അതെ ആ
സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട്
ആഹ
എന്താക്കി
ഉ ആ പിന്നെ മറ്റേഇതുണ്ടല്ലോ എന്ത് പുട്ട് വെച്ചിട്ട് പുട്ട് തണുത്ത പുട്ടാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ക്കെ കേട്ടിട്ട് മസാ